ഓ എന്താ വർത്താനം സുഖം. തന്നെയാണോ
ആഹ് സുഖായിട്ട് പോണു എന്തൊക്കെയ ന്റെർത്താനം
ഉ ഇവിടീം സുഖം തന്നെ ഇപ്പോ ലീവ്ക്കെല്ലേ ശനിയാഴ്ച്ച ക്കെല്ലേ. പ്രത്യേകിച്ച്ഈ പരിപാടിം കാര്യങ്ങളൊന്നില്ല വീട്ടിത്തന്നെ ങ്ങനെ വെറുതേങ്ങനെ ഇരിക്കുവാണ്. ഇപ്പൊറങ്ങിണീച്ചിട്ടുള്ളൂ ഉറങ്ങി എണീച്ച് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂപ്പൊ
ആ അതെ അതെ ഇന്നിപ്പൊ രാവിലെ ആ കളിയൊക്കെ കണ്ട് കഴിഞ്ഞാണ്ട് ഇപ്പ ഒന്നും കൂടി കെട ന്ന് ഇപ്പനീചതാണ്.
ഓ ഒന്ന് കളിയണ്ടേ മറ്റേ അർജന്റീന ന്റെ.
ആ അതെ അതെ ഇപ്പൊ രണ്ടണിക്ക് അല്ല മൂന്നരൊക്കെ ണീ ച്ചിക്കണ്. പിന്നെ അതിന്റെ ശനിപ്പ ആഹ നല്ലൊരു കളി തന്നെ നല്ലൊരു പേടിപ്പിച്ച്.
അല്ല കളിൽ മറ്റേ കാക്പ്പ വെറുതെ കളിച്ചിരുന്നോ അ. അതൊ കട്ടക്ക കിട്ട രണ്ട് ഗോള അങ്ങനെ.
ഓ അത്യാവശ്യം നല്ലാം കളിച്ച ടീം മാ ട്ടോ നമ്മൾ അവരെ ഒന്ന് എന്തേ. അവര് പരിഗണിക്കാത്തതിനുള്ള ശിക്ഷയായിട്ടാണ് ഞാൻ ഇപ്പ കൂട്ട ണത്. അത്തരത്തില് നല്ലൊരു കളി അവരടുത്ത്ന്നുണ്ടായി
അർജന്റീന ഇങ്ങനെ ടോപ്പായി കളിച്ചിട്ടില്ല മീൻസ് ഓലആ കളി എടുത്തിട്ടില്ലേ ഓല് ഇതുവരെ കളിച്ച കളി എടുത്തിട്ടില്ലെ അതോ കുഞ്ഞ ടീംമായതൊണ്ട്നെവർമൈൻ്ട്ട് കളിച്ചു കാണോ.
നല്ലൊരു കളി കളിച്ചിട്ടണ്ട് രണ്ട് ടീമിന്റെറെ ഒരു ഭാഗത്തുന്ന് ഉണ്ടായിക്കണം അവരുടെ ഗോൾ കീപ്പർ ഒസീൻ എന്ന് പറഞ്ഞ ഗോൾ - കീപ്പറ് ഭയങ്കര ഒരു പെർഫോമൻസ് ആയിരുന്നു. ആ എട്ടോളം സേവ് ഒക്കെണ്ടേ അദ്ദേഹത്തിന്. ഓ നല്ല നല്ല സേവകൾ മെസ്സിക്കന്നെ രണ്ട്. രണ്ട് ഫ്രീ കിക്കിന്റെ നല്ല രണ്ട്. ഫ്രേക്കുകൾ തടുത്ത് പിന്നെ അതേപോലെൻ്റെ ഓപ്പൺ ചാൻസെ ടുത്ത്.
മൊത്തത്തിൽ ഈ കുഞ്ഞൻ പുതിയ പുതിയ ടീമുകളുടെ. ക്കെ ഗോൾ കീപ്പർമാർ വളരെ അധികം നല്ല പെർഫോമൻസ് കാഴ്ച്ച വെക്കുന്നവേൾഡ് കപ്പാ അല്ലത്. മറ്റേ കോങ്കൗണ്ട് ആയാലും അതുപോലെ തന്നെ വേറെതിന് ഗാനെ ഗാനന്റെ ആണല്ലേ. മ ആ മറ്റേ ഈ ആഫ്രിക്കൻ ടീമുകള്. അതുപോലെ തന്നെ ഈ കാപ്പവർത്തെ മൊത്തത്തില് എല്ലാ ഗോൾ കീപ്പേഴ്സും വളരെ നല്ല പെർഫോമൻസ് നമ്മ കളിനെ നല്ല. ത്രില്ല് അടിക്കാ പെഫോമൻസ് എല്ലാ ഗോൾ കീപ്പേഴ്സും കഴ്ച്ചോക്കുണ്ട്
അതെ അതെ ഇപ്പൊ മൊത്തത്തില് എല്ലാ കുഞ്ഞൻ ടീമുകളൊക്ക. നല്ല രീതിയിൽ തന്നെ കാഴ്ച്ച വെക്കണന്നുള്ളതാണ് കാരണം അവർക്ക് ഇപ്പോൾ എന്ത് നഷ്ട്ട പ്പെടാനൊന്നുന്നില്ല്യ. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പൊ അവർക്ക് എത്രത്തോളം. ആ അതെ അതെ ഇനിയിപ്പോപ്പൊ ഏത് ടീമിനായിട്ടണെങ്കി ലും അവ ഒരു ഗോൾടിക്കുക എന്നുള്ളത് ന്നെയാണ് ഏറ്റവും വലിയ അവർക്കുള്ള ആഘോഷ അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ജർമ്മനിയുടെ ആദ്യ കളി ഉണ്ടായിരുന്നല്ലോ.
കുറസ
ആ എ എ ഒന്നിന് ജയിച്ച കളിയാ ആ ഒരു എ എ ഒന്നിന് അവർ തോറ്റി ട്ടു പോലും ആ ഒരു ഗോൾ അടിച്ചെ ന്നുള്ള അവേശത്തിയിലായിരുന്നു അവർ മൊത്തം.
ഉം മറ്റേ ഈ വലിയ ടീം ആവുമ്പോൾ കുഞ്ഞൻ ടീം. എതിരെ കളിക്കുമ്പോൾ ഓർ ൽക്കതു പ്രഷർരിക്കും കാരണം ഇ വർക്കെതിരെ കളിക്കണ്ട ഇവർക്കെതിരെ ജയിച്ചിട്ടില്ലേ മാന നക്കേടാണ് ആ ഒരു പ്രശ്നം ഉണ്ടാകും മറ്റവർക്കാണെങ്കില്. എന്താ പറയുക ജയിച്ചിട്ടില്ലെങ്കിലും എന്തേലൊക്കെ ഒര്. ഒരു കാഴ്ച്ച കാർക്ക് വിരുന്നൊ രിക്കിയാല് ഓൽക്ക് അത് മതി മറ്റൊരു പ്രഷർ കളിക്കാ ഓൽക്ക് തീരെ പ്രഷറും ഇല്ല. അതൊരു സംഭവംണ് മൊത്തിത്തില് എല്ലാ ടീമിന്റെ ഗോൾ കീപ്പേഴ്സ് മറ്റെ വലിയ ടീമ്അടക്കം പോർച്ചുഗലിന്റെ ഒക്കെ ഗോൾ കീപ്പറ്. വളരെ നല്ല പ്രൊഫ ശെരിക്ക് പോർച്ചുഗലൊക്കെ കേറി പോണന്നെ അങ്ങൻ തന്നെ പറ്യാ ഗോൾ കീപ്പർ ഒര് ഗോളൊണ്ട് മാത്രം കയ്ച്ചിലായി പോണ കൊറെ രംഗങ്ങളൊക്കെ കണ്ടിര്ന്നു കഴിഞ്ഞ കളില്
അതെ യതെ ഇന്നത്തെ കളില് പ്പ തെന്നെ ണ്ടായത് വളരെ നല്ല അവരുടെ നമ്മളെ പ്രതീക്ഷ അവരെട്ത്ത്ന്ന് അത്രക്കറ്റാക്ക് പ്രതീക്ഷിട്ടില്ല കാരണം ഉറുക്യത്തി രണ്ട് ഗോളൊക്കെ അടി ച്ചിട്ട് ണ്ട് പക്ഷെ അവരുടെ രണ്ടാമത്തെ ഗോളൊക്ക ഔട്ട് സ്റ്റാൻഡിങ് ഗോളുകളായിരുന്നു ഒരു ബ്ലിക്സ് കേളർ പോലത്തെ കോ ഗോളൊക്കായിരുന്നു.
ഉം ഏതായാലുപ്പം ഫുഡൊക്കെ കഴിച്ചോ പ്പ ജ് ഇപ്പോ രാവിലെ കള്യൊക്കെ കണ്ട് എന്നിച്ചിട്ട് ഫുഡ്യ്ച്ചോ?
ആഹ് ഞി അങ്ങാടിക്ക് പോയിക്കൊണ്ടിരിക്കാണ് കൊർച്ച് മീൻ വാങ്ങാന് ഇപ്പ ഏതായാലും നാട്ട് പേരെ തെന്നാണല്ലോ പ്പൊ കുറെ സായി പ്പൊ മീൻ കയ്ച്ചിട്ട്.
മീനൊക്കെ പ്പ ഇണ്ട് ഇപ്പൊ മീൻനെ പിടിക്കാൻ പറ്റാന്നൊക്കെ പറീണ്ട് മറ്റേ ഏഹ് ട്രോളിംഗൊക്കെ നിരോധിച്ച സമയാണല്ലോ അയ്ന്റെ ആ ഒരു പ്രജനന ടൈം മായോണ്ട്
ഉം മഴക്കാലൊക്കായോണ്ട് മയ അധികരിച്ച സമയായോണ്ട് ട്രോളിംഗ് നിരോധക്കെള്ള സമയാണ് പ്പോ അതോണ്ട് പ്പൊ ഭയങ്കര വെലെണ് മീൻനൊക്കെ
ആഹ് മീനിന് നല്ല വെല കൂടിണ് ല്ലെ മത്തിക്കൊക്കെ ഇവടെപ്പം മൂന്നൂറ്റി സംതിങ് ഉറുപ്യൊക്കായിന് കഴിഞ്ഞ ഏതോ ടൈമില് ഇപ്പട്ത്ത് ഇരുന്നൂറ്റി അറുവർപ്യ ന്ന് പർഞ്ഞ് കണ്ടപ്പോ ഒരിലോ വാങ്ങിണ് നല്ല അതെനെന്ന മീനുകൾക്ക് ഇപ്പള്ള മീനൊക്കെ നല്ല മീനാട്ടോ അത് കേട്ള്ള മീനോ അങ്ങൻത്തൊന്നുല്ല പ്പം മത്ത്യൊക്കെങ്ങനെ ചോന്ന കണ്ണ് നല്ല ചുവപ്പ് കണ്ട്ട്ടെന്നെ അമ്മക്ക് കാണുമ്പോ തന്നെ മൻസ്സിലാവും ഇത് എത്രത്തോളം ക്വാളിറ്റിള്ളെ മീനാന്ന്ള്ളെ മൻസിലാവും അങ്ങൻ ത്തെ മീനാണ് പക്ഷെ നല്ല പൈസ്യുണ്ട് ഇപ്പട്ത്ത് ഇരുന്നൂറ്റ്യരുവർപ്യ കണ്ടപ്പോ ഒരിലോ വാങ്ങീര്ന്നു. നല്ല നല്ല പോഷക ല്ലേ ശെരിക്കും നല്ല ഏറ്റവും കൂടുതൽ പോഷകള്ള സാനാണ് ഈ മീനന്ള്ളത് വളരെയധികം ക്ക് ശരീരത്തിന് ഉപകാരപ്പെടുന്ന ഹെൽത്തിയായിട്ടുള്ള ഫുഡാണ് ഈ മീനന്ന്ള്ളത്.
അതെ ഞാനിൻക്ക് പക്ഷെ ഈ മത്തി പോലുള്ള അതേ മീനുകളൊന്നും ഇഷ്ടല്ല ഈ മുള്ള് ള്ള മീനുകള് ഓവറ് ഞാൻ കഴിക്കാറില്ല ഞാനിങ്ങനെ ചെമ്മീന് അല്ലെങ്കില് കൂന്തള് ചെറിയ എല്ല്ള്ള അല്ല ചെറിയ ത്ള്ളെ മാന്തള് അങ്ങൻ ത്തെ മീനുകളൊക്കെണ് ഞാൻ അധികവും തിന്നാറ്ള്ളത്.
അതെന്താ മറ്റേ ഈ മുള്ള് മീൻ തിന്നുമ്പോ എന്താ വല്ല മുള്ള് പേടിച്ചിട്ട് ആ ഒര് പ്രശ്നാണോ അതോ മീനിനോട് പൊതുവെ ഇഷ്ട്ടല്ലാത്ത അങ്ങൻത്തൊരു പ്രശ്നാണോ?
അങ്ങനല്ല എന്താ അറീല്ല ഇൻക്ക് അത്ര ടെസ്റ്റായി തോന്നലില്ല പിന്നെ ഞാ ചെറുപ്പത്തിലെ അങ്ങനൊരു ശീ ശീലായോണ്ട് പിന്നെത് മാറ്റാനും പറ്റ്ണ്ല്ല അങ്ങനെ ഓവർ തിന്നാണ്ട് ഞാ പ്പൊ വെല്ല്യെ എല്ല്ള്ള മീനുകളില് അതാ മുള്ളുള്ള മീനുകളില് ഈ കോര ആഹ് അങ്ങൻത്തെ മീനുകളൊക്കെ മാത്രേ കഴിക്കാറൊള്ളൂ.
അന്ന ജ് ശെരിക്ക് അങ്ങൻത്തെ ഇഷ്ടല്ലാത്ത മീനാണ് ണ്ടെങ്കില് അത് ഇഷ്ടപ്പെടാനുള്ള വഴി ന്നർഞ്ഞാല് അത് സംഭവം എന്താന്ന് വെച്ചാല് ചെല മീന നെയ്യൊക്കെണ്ടാവും നല്ല അത്യാവശ്യൊര് കൊഴ്പ്പ്ണ്ടാവും അങ്ങൻത്തെ ചെല കൊഴു പ്പള് ചെലപ്പണ്ടാവും അമ്മള് തിന്നുമ്പള് അത് ചെല കൊഴുപ്പ് കഴുകാതെക്കെ വന്ന്ണെങ്കില് ആണ്ട് കയ്യ്ക്കും അപ്പമ്മക്ക് ചെല് പ്പ പെട്ടെന്ന് അത് വെർത്ത് പോവും അങ്ങൻ പ്രശ്നണ്ട് ഈ മീനളൊക്കെ ഇഷ് ടല്ലാത്ത മീനാണെങ്കില് പൊര്‌ച്ച്ഗാണ്ട് തിന്നാണെങ്കില് നല്ല ടേസ്റ്റായിരിക്കും പൊരിച്ച് തിന്നുമ്പോ നമ്മക്ക് വെല്ല്യെ താവൂല വെല്ല്യ ഫീലാവൂല്ല എന്ത് ഇത് ആ മീൻ്റാ ചോയൊന്നും വെല്യ ഫീലാവൂല്ല മൊ ത്തിലൊര് പൊതുവേ ള്ളൊര് മീൻ്റൊരു ടേസ്റ്റ് പൊരിച്ച മീന്റെ ടേസ്റ്റാണ്ട് കിട്ട്വമ്മക്ക് അപ്പയ്ൻ്റെ പാട് പ്രശ്‌നണ്ട് മാറിക്കോളും പോര്ച്ച് ങ്ങാണ്ട് തിൻ ഫ്രൈയാക്കി
ആഹ് പൊര്ച്ച്ങ്ങാണ്ട് ള്ളെ പിന്നെ അധികം തിന്നല്ണ്ട്ട്ടോ ഇപ്പൊ മത്ത്യാണെങ്കിലും മാന്തള് അങ്ങൻ സാനങ്ങളക്കെണെങ്കിലും പൊര്ച്ചതാവുമ്പോ പിന്നിം കയ്ക്കല്ണ്ട്. മറ്റേ കറിയും മറ്റേ കൂട്ടാനൊക്കെ വയ്ക്കുന്നയ്നേ കാട്ടെ നല്ലത് ഞാൻ പൊരിച്ച്കാണ്ട് കഴിക്കു
ചെല പറ്റാത്തോല്ക്ക് കാറി പറ്റൂല ക്ഷെ പൊരിച്ചാവുമ്പം ഒര് ടേസ്റ്റ് മാറ്യാണ്ട് ആ ഒര് പൊരിഞ്ഞ ടേസ്റ്റ് വെരുമ്പം കൊറേ ആൾക്കാർക്ക് പറ്റ്ണ സാനാണ് നീ പോയിട്ട് ഏത് മീൻ വാങ്ങാനാണ് പ്ലാന്.
നോക്കട്ടെ ഏതൊക്കെ അവടെണ്ട്ന്നറില്ലല്ലോ. ഇപ്പൊ ഈ നിരോധനക്കെണ്ടായോണ്ട് വളരെയധികം കൊറവാണ് നല്ല വെലയാണ്. അപ്പം അത് രണ്ടും നോക്കിട്ടായിരിക്കും വാങ്ങാ.
ആഹ് മീന് വാങ്ങണം ഇന്ന് പ്പ ഉച്ചക്ക് ഇന്ന് മീനേകരല്ലപ്പോ
അതെ യതെ
മറ്റേ മീൻനെ വളർത്തലുണ്ടോ? പെരീല്ങ്ങനെ മറ്റേ ഗപ്പി അതല്ലെങ്കില് ഈ ഗപ്പിനെ വളർത്ത്ണെ ആൾക്കാര്ണ്ട് മറ്റേ എന്താ അരിയാ വിക്കാന്ള്ളെ ആവശ്യത്തിനൊക്കെ വേണ്ടിട്ട് ആഹ് ഞാനുദ്ദേശിചേ അതല്ല മറ്റേ ഇങ്ങൻത്തെ മീനുണ്ടല്ലോ ഈ ഗോൾഡ് ഫിഷ്ങ്ങനെ അക്വേറിയത്തില് വച്ചിരിക്കുന്ന അലങ്കാരത്തിനു വേണ്ടി നമ്മള് വെക്ണ മീനുകൾണ്ടാവില്ലേ അങ്ങൻത്തെ മീനുകളെന്തെങ്കിലും വീട്ടില് വളർത്ണ സിസ്റ്റോ അല്ലെങ്കില് ഇങ്ങനെ വെള്ളത്തില് വെക്കുന്ന എന്തേലും പരിപാടി എന്തേലു ഉണ്ടോ പെരേല്
പണ്ട് ചെർപ്പത്തിലുണ്ടായിരുന്നു ഒരു അക്വേറിയോക്കെ ഇണ്ടായിരുന്നു വീട്ടില് അവിടെ കോർച്ച് മീനുകളൊക്കെ ആയിട്ട് ഇണ്ടായിന്നു പിന്നെ അതു പോലെ തന്നെ അന്നത്തെ കാലത്ത് നമ്മള് രണ്ടു മൂന്നാല് കല്ലുവെച്ചാണ്ട് അത് സിമെന്റൊക്കെ ഇട്ട്ക്കാണ്ട് അയ്ല് വളർത്തുന്നൊരു ശീലോക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ അതിനോടുള്ള ആഹ് ഒരു ആഗ്രഹവും താല്പര്യക്കെ പോയി ഇപ്പ പക്ഷേ നമ്മളെ വീ ട്ട്ല് അത് അതൊരു അലങ്കാരായിട്ട് കാണാൻ കാണാം നല്ല ഭയങ്കര രസാട്ടോ ഇപ്പ ഞങ്ങളെ കുടുംബത്തില് തന്നെ ചേല വീടുകൾ ക്ക്ന്ന്ണ്ടാവല്ണ്ടേ അക്വേറിയം നമ്മടെ ഓഫീസ്മുറിയിലെ തന്നെ വല്ല്യേ അക്വേറിയം സെറ്റ് ചെയ്താണ്ടതില് പല മീനുകളും പിന്നെ അതില് ബബ്ള് ലൈറ്റ് അങ്ങനെക്കെ വെച്ചാണ്ട് വളരെ അധികം
ഉം ഇവിടെ വീട്ടിലർഞ്ഞാല് ഇപ്പ എല്ലാർക്കും ഭയങ്കര കര്ണ മീന്, പൂച്ച, അങ്ങൻത്തെ സാനങ്ങളൊക്കെ അതു കൊണ്ട് ഇവിടെ ഇപ്പോ വീട്ട് തന്നെ നാലഞ്ച് അക്വേറിയം ഇണ്ട് വീട്ടിനുള്ളിൽ തന്നെ ആയിട്ട് അതായത് ഹാളിലൊന്നിങ്ങനെ വെല്ല്യേ മറ്റേ ആദ്യം ഇങ്ങനെ ഇണ്ടായത് ഹാളിൽ വെ വെല്ല്യോര് അക്വേറിയം മറ്റേ ഷോക്കേസിന്റെ ആഭാഗത്ത് മൊത്തത്തില് അക്വേറിയായിട്ട് ലൈറ്റോക്കെ വച്ചിട്ട് നല്ല നെക്കിലെനി പിന്നെ ഇങ്ങനെ തോന്നാ അതിര് നമ്മള് ജെസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാ ഇണ്ടാക്കി ഇപ്പൊ ഓരോ ബെഡ്റൂമിലും, ഓരോ റൂമിലും അക്വേറിയം ആക്കി വെച്ച്ക്കാണ് അതായത് ചെറിയ ചെറിയ അക്വേറിയങ്ങള് ചെറിയതാക്കിട്ട് എല്ലാ റൂമിലുണ്ട്, ഹാള്ളും ഇണ്ട്, എല്ലാരിം ഈ വാതില് തോർന്നാല് വൽത് വാത്ല്ലെ ചുമര്മ്മെല് ഒര് പൊളി പൊളിച്ചാണ്ട് അവിടെ ഒര് ഒരു കട്ടിട്ടിരിരി അവിടെ അക്വേറിയമാക്കി സെറ്റ് യ്ത്ണ്ട് ഗേറ്റുവെച്ചിട്ട് ഈ രാത്രി ആവുപോനെക്കാൾ കളർലൈറ്റായിട്ടിങ്ങനെ കത്ത്ണത് കാണുമ്പോ ഓരോന്നിന്റെ ഒരു രണ്ടിചേ രണ്ടിചേങ്ങനെക്കെയോള്ളൂ പക്ഷേ മൊത്തത്തില് വെല്ല്യാത് ഒഴിവാക്കിട്ട് ചെറിയത് ആക്കിട്ട് കൊളാക്കി വെച്ചിക്കണ് ഇപ്പോ വീട്ടിലാണെങ്കി തിമീനും വളർത്തുന്നതൊക്കെ ഒരു ഭ്രാന്തുള്ളത് കൊണ്ട് അങ്ങനെ വെച്ചേക്കാ പിന്നെ വിക്ണെത് പ്ലാന്ണ്ട് അൻക്കെന്തിയെ പുതിയ എന്തേം അങ്ങനെ ഒന്നുബാടെ പേരിൽ തുടങ്ങാൻ എന്തേലും പ്ലാനുണ്ടോ സനോ സഭംവം
ഇല്ല പ്പ അങ്ങനെ അതൊക്കെ പിന്നെ എന്തായീ ചെറിയ കുട്ടികളുളള വീട്ടിലൊക്കെ ആകുമ്പളാണ് അവരൊന്നും കൂടി അവർ താല്പര്യക്കെണ്ടാവാ പിന്നെ അല്ലെങ്കില് പിന്നെ എന്തേ ഇങ്ങനെ സ്ഥിരായിട്ട് ആൾക്കാരൊക്കെ വെന്ന് കൊണ്ട് വീടുകളാണെങ്കില് അവര് കാഴ്ചക്കൊക്കെയായിട്ട് വെക്കുല്ലോ
ലോ
അപ്പ പിന്നെ അങ്ങനെത്തെ ഒര് അവസ്ഥ പ്പം ഇല്ലാത്തതു കൊണ്ട് ഏതായാലും ഇപ്പ പ്ലാനില്ല
ഉം മീനുകളൊക്കെ മീന് ശരിക്ക് ഭയങ്കര ഒര് തന്നെണ് നമ്മക്കൊരു അനുഗ്രഹം തന്നെണ്
അതേ നമ്മള് പ്പോ മറ്റേ ഇവടെ നമ്മള് ചേലെ ഏത് ഇങ്ങനെ പാർക്കിലൊക്കെ പോകുമ്പോ അവിടെ സ്പാ കാണല്ണ്ടല്ലോ ഫിഷ് പാ അഥവാ ഭയങ്കര അമ്മള് കാല് ഇട്ട് കൊടുത്താല് അത് ഭയങ്കര രസാണ് നമ്മള്പ്പോ സാധാ ഇപ്പോ നമ്മള് നാട്ടില് കോളത്തില് പോയി ഒറ്റക്കിരിക്കാണെങ്കിലെക്കെ തോട്ടത്ത് അല്ലയീ തോട്ടിലൊക്കെ അങ്ങനെ നമുക്കാ ഒരു അനുഭൂതി ഭയങ്കര രസായിരിക്കും
പക്ഷേ ഈ ഇത് ണ്ടാവുലെ ഇക്കിളിള്ളെ ആൾക്കാരുണ്ടാവില്ലേ ഇക്കിളിള്ളെ ആൾക്കാർക്ക് ഈ ഫിഷ് പാ തീയെ നടക്കൂല നല്ലയിക്കിളിയാണ് എനിക്കാണേ ഭയങ്കര ഇക്കിളിയാണ് ഇൻക്ക ഞാനാണെങ്കി ചെയ്തോക്കി അഹ് ചെയ്തോക്കിയാല് ആഹ് ഫിഷ്പാ ചെയ്യുമ്പോള് സംഭവം അവര് നമ്മളെ ചേറൊക്കെൽത്ല് തിന്നാണ് ചെറിയ ചെറിയ മീൻ പര്ല് മീന്കളെ തിന്നിട്ട് നമ്മളെ ചേറ് തിന്നും കാല്‌മേ ഇത് ചളി എടുക്കൂന്നൊക്കെ ആണ് പറയാ. അതായത് ഈ വിള്ളലുള്ള ആൾക്കാരൊക്ക ഉണ്ടല്ലോ വിള്ളലുള്ള ആൾ ആൾക്കാർക്ക് വിള്ളലക്കെ മാറാന് പറ്റിയ ഒറ്റതില് മാറുംന്നല്ല ആ സാധനം നിയ നിരന്തരം വച്ചാണെങ്കില് കാരണം വിള്ളലും അത് ആയ് അസ്‌ത്രം കാലുമേ പിന്നയീ ചൊറി അങ്ങനത്ത അസുഖങ്ങളക്കെ ഉണ്ടാവ് ന്ന്ച്ചാല് നമ്മള് ചളിയും അല്ല നമ്മള ചേറക്കാരനാണ് അപ്പ അത്തരം വസ്തുക്കളീ ഉണ്ടാവും നല്ല ക്ലീൻ ആക്കി ഈ മീ പരൽമീനാണ് അങ്ങനത്തെ അസുഖങ്ങള് ആൾക്കാരെ ദേഹത്ത് ഇടുമ്പള് എന്താ പറയാ ഇതെല്ലാം അസുഖം മാറുന്നതാണ് ഇജ്ജ് ആ ട്രൈ ചെയ്തക്കണോ ഈ ഫിഷ് പാ
അങ്ങനെ ഞാനും പാർക്കുകളില് പോയിട്ടൊന്നും ട്രൈ ചെയ്തിട്ടില്ല കാരണം അവിടെ നൂറ് നൂറ്റി ഇരുപത് രൂപ ഒക്കെ ഫീ ഉണ്ടാവല്ലോ പക്ഷേ എൻ്റെ വീട്ടിൻ്റെ താഴെ തന്നെ ഒരു കൊളം ഒണ്ട് ഞങ്ങള് കൊറച്ച് കുടുംബക്കാര് മാത്രം വന്നു പോണൊണ്ടൊരു കൊളം ഒണ്ട് ആ കൊളത്തില് അങ്ങന ഞമ്മള് ആരുല്ലാത്ത സമയത്ത് ഒറ്റക്ക് ഒറ്റക്ക് പോയിരിക്കുമ്പോ കാലിട്ട് വെച്ചാല് ഭയങ്കര ആ ഒരു അനുഭൂതി നമുക്ക് ലഭിക്കലുണ്ട് അതോണ്ട് തന്നെ പിന്നെ പൊറത്ത് പോയി ചെയ്യാനുള്ളൊരു ആഗ്രഹം അങ്ങനെ വന്നിട്ടില്ല
എനിക്കാണേ ഫിഷ് പാൻ ചെയ്യ്പ്പോ ചെയ്യല് കൊറവാണ്. എനിക്ക് ഭയങ്കര ഇക്ക്ളിയാവും അതോണ്ടാണ് മറ്റേ അത്യാവശ്യം ചെല്ലും മറ്റേ മസാജ് ഉണ്ടല്ലോ മറ്റേ ഫുൾ ബോഡി മറ്റേ ആ ക ചെയർമ്മേ ഇരിക്കണേ ആ സാധനം ഞാന് ട്രൈ ആക്കിക്കണ്ട് അത് ചെയ്ത് ചെയ്യാൻ ചേയർമ്മേ ഇരിക്കണ സാനം നമ്മള് മാളിലൊക്കെ ഉണ്ടാവുല്ലോ
ആഹ് ഞാന് ഒരു തവണയറ്റാ ചെറുപ്പത്തി ഞാൻ ഇപ്പൊ ഈ അടുത്തായിറ്റൊന്നും ചെയ്തതായ് ഓർക്കണില്ല അത് പിന്നെ എനിക്ക് പിന്നൊരു മടിയാണ് അത് കാരണം അത്രേ നമ്മുടെ ചുറ്റു ഒരൂട്ടം ആൾക്കാരുണ്ടാവും ഞമ് മ്മള നമ്മക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് അനുഭവിക്കാള്ളൊരു അവസ്ഥ അപ്പ ഉണ്ടാവില്ലല്ലോ
ആഹ് കൊറച്ച് തൊലിക്കട്ടി വേണം കാരണം നമ്മള മൊഖത്ത് വരണ എക്സ് എക്സ്പ്രഷൻസും മാറി മാറിയാണ് ഇതൊക്കെ എല്ലാരും കാണും പക്ഷെ തൊലിക്കട്ടി വേണം എനിക്കത് ഭയങ്കര ഇഷ്ടാണ് ഇനിക്കി മേത്ത് ഞാൻ ഇപ്പൊ പെങ്ങമാരെകൊണ്ടന്നെ ഇങ്ങന പൊറത്ത് ഇങ്ങനെ മസാജ് ചെയ്യിപ്പിക്കാം അല്ലെങ്കി തലമ്മേങ്ങനെതായിപ്പിക്കാം സംഭവം ഈ മസാജ് ഇങ്ങനത്തെ സാധന ബോഡിക്ക് നല്ലേണ്. നല്ല ഹെൽത്തിന് നല്ല കാര്യ ആണേനും
അതെ നമ്മള ഈ രക്തോട്ടം രക്തോട്ടക്കെ വാ അധികരിപ്പിക്കാനും ഒക്കെ നല്ലതാണ്
എനിക്കാണെ നല്ല ഇഷ്ടോണ് പിന്നേടാണ് ഈ ഹെൽത്ത് എല്ലാം മെയിൻ്റെയ്ൻ ചെയ്യണ ഞാൻ ഇപ്പോ കരാട്ടെക്കെ ആയോണ്ട് ആ ഒരു ഹെൽത്തിന്റെ വിഷയൊക്ക നോക്കണോണ്ട് തന്നെ എടക്കെടക്ക് അത് ചെയ്യിപ്പിക്കും
ഓ കരാട്ടേല് അത് ബ്ലാക്ക് ബെൽറ്റ് ആണോ
ആഹ് കരാട്ടന്റെ കാര്യം പറയണെങ്കില് അത് നമ്മള് നേരിട്ട് കാണുമ്പാ സംസാരിക്കാൻ കാരണം അത്യാവശ്യം പറയണ്ടേ ഇവ്ട പറഞ്ഞാല് നടക്കൂല ഏഹ് ന്നാ പിന്നെ നേരിട്ട് കാണ്‌മ്പ ഇതിനപറ്റി പറയാം നമ്ക്ക്
ആതാ ഞാൻ അങ്ങാടി എത്താനായിക്കണത് അല്ലേ ഞാ വെക്കാം
ആയിക്കോട്ടെ